ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
ആഹ് ആഹ് എന്തോന്നൊക്കേണ് ഇഷ് ട്ടൊള്ള ഹോബീസ് എന്തോന്നൊക്കെയാണ്?
എനിക്കങ്ങനെ ബുസ്തകോക്ക ഇങ്ങന വായിക്കാ അതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എല്ലാ നോവലും, അതെ ആഹ് നോവലും കഥയും എല്ലാം വായി
ഉം
ടൈമില്ല വായിക്കാനും.
എനിക്ക് കൊറെ ദിവസം ബാലരമ പ്രാന്ത് ഉണ്ടായിരുന്നു.
ആഹ് പക്ഷെ നമ്മടെ വീട്ടിൽ. വീട്ടിലിന്റെ പണി കഴിയണില്ല, പിന്നെ എങ്ങനെ നമ്മള് എന്തെങ്കിലുമൊക്കെ വായിക്കാ.
ബാലരമ ഒക്കെ ഇങ്ങനെ വാങ്ങിയോ, നമ്മള് വായിച്ചിട്ട് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിർത്ത്. ത്താൻ തോന്നൂല, പിന്നെ പുറത്താ.
അന്നൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ചൂസ് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ. അവര് ഉണ്ടായിരുന്നില്ല, അത് പിന്നെ ഇങ്ങനെ തുടർന്ന് വായിക്കാൻ ഭയങ്കര.
അതൊരു ക്ലൈമാക്സ് ഒരു ഇതാ. ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ അവര് അങ്ങ് നിർത്തിയിട്ട് പോകുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിച്ച് വായിക്കാൻ തോന്നും.
പിന്നെ ഇങ്ങനെ വായിക്കാൻ ഒക്കെ തോന്നുവാ അത് ശരിയാണ്.
ഉം പിന്നെ ഇപ്പൊ ഈ ഫോൺ ഉണ്ടാലോ നോവല്.
ആഹ് ഫോണിൽ ഉണ്ടാലോ ആഹ് വായിക്കാനൊക്കെ.
അത് പൈസയൊക്കെ അടക്കണം, പൈസ അടച്ചല്ലേ അതൊക്കെ.
അതെ എനിക്കറിയില്ലട്ടോ ഞാൻ ഫോണിൽ ഇതുവരെ വായിച്ചു നോക്കിട്ടില്ല.
ഇല്ല ഞാൻ ഇടക്ക് എഫ് ബി യിലെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വരൂലോ ഈ. ഷോർട്ട് ഫിലിം പോലത്തെ ഓരോ, കുറച്ച് പാകം വന്നി ട്ട് അതിന്റെ ഈ ഈ ക്ലൈമാക്സ് കൊറച്ചന്ന് നല്ല ഇതൊക്കെ ആയി എത്തുമ്പോൾ. ബാക്കി കാണണമെങ്കിൽ ആഹ്. ഡൗൺലോഡ് ചെയ്തു ആഹ് അങ്ങനെയൊക്കെ കാണിക്കും. പൈസ അടച്ച് അങ്ങനെ കാണണംന്ന് പറഞ്ഞ് ആ ഇടക്ക് ഞാൻ ഒന്നില്ല ഇതുപോലെ കേറി ഒന്ന് നോക്കി ബാക്കി കാണാൻ വേണ്ടി മൂന്ന് ദിവസം ട്രയല ഉണ്ട് ഒരു രൂപ അടച്ചിട്ട് മൂന്ന് ദിവസം കണ്ട് പിന്നെ ഞൻ അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു പിന്നെ അറുുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്ര് എന്താടക്ക
ഏ ആദ്യം കൊറച്ച് എമൗണ്ട്ണ്ട് പിന്നെ ഇങ്ങനെ വായിച്ച തുടങ്ങണ്ടപ്പോ വലുതായിട്ട്
ഓയോ അത് അതെ നമ്മളിങ്ങനെ പത്തി ഒരെണ്ണം കണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക ആയിട്ട് അടുത്തത് കാണാൻ വേണ്ടി ആ ഒരു നമുക്ക്ൊരിത്ര ഒരിത് തോന്നും കണ്ടുകൊണ്ട് അങ്ങനെ ഓരോന്നായിട്ട് നിറച്ച് നിറയെ വരും അതില് കഥകൾ ഒരുപാട് വരും അപ്പൊ നമുക്കിങ്ങനെ കണ്ടൊണ്ടിരിക്കാൻ തോന്ന അപ്പൊ ന മിക്ക വേറ പേര് അതില് അങ്ങനെ അഡിറ്റ്ായി ോ ചെയ്യണ്ട അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കുവന്ന് ഇതട്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് അല്ലാതെ പൈസ എടുത്തോണ്ടിരിക്കും അവര്
ആഹ് ശരിയാണ് ഒരു വട്ടം പോയി കഴിഞ്ഞാ പിന്നെ പോണത എങ്ങനെയന്ന് അറിയൂല്ലേ ഞമ്മളെ
ത്തൊണ്ടിരിക്കുന്നതൊണ്ട് പിന്നെ ഞാൻ അത് അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു
ഉഹ
പിന്നെ വഴകി ഏക്കെ ചെടി ഉണ്ടാക്കണന്ന് താല്പയ പിരിലി
ഇല്ലേ
ഇല്ലായിക്ക അങ്ങങ് അങ്ങനെ ചെടികോള കൊണ്ട്ൊന്നും തീരെ താല്പര്യംമല്ല
അതിനലൊട്ടക്കൊന്ന് എറങ്ങി നോക്കണം അപ്പൊ താനെ
ഏ എല്ലാരും പറയും ട്ടോ ചെടി കൊണ്ടുപോയി കുഴിച്ചിട് വീട്ടില്ന്നൊക്കെ പറഞ്ഞിട്ടെ പക്ഷെ ഞാൻ അതിന് നക്കോ ഇഷ്ടമല്ലാത്തൊരു പരിപാടി
ആഹ ആഹ
ഉം ഞാനിപ്പോ കുറച്ചായിട്ട് എന്താണ് മുളകും തൈ്യണ്ടിട്ട നമ്മളീ പൊരിക്കണ മുളകിലേ വറക്കണ ആഹ ആ മുളക കൊറേ ഉണ്ടായിട്ടുണ്ട് നമ്മള കഴുകുമ്പോ അയ്ന്ന് പോയിട്ട്ണ്ടാവൂലട്ടോ കൊറേണ്ടായിട്ട്ണ്ട് പ്പയ്മങ്ങനെ മൊൾ മൊളക് ങ്ങനെ പൊട്ടിച്ച്ട്ട് എന്നും വറക്കും ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാ
അത് നമ്മക്ക് എന്തായാലും ഈ വീട്ടീന്നക്കെ എട്ത്ത് ന നമ്മളാ എട്ത്ത് കഴിക്ക്മ്പതൊര്
ആഹ് ടെസ്റ്റണ് എരിവോന്നുല്ലട്ടോ പക്ഷെ എങ്ങനെ ണ്ടായെങ്കിലും ഈ നല്ല മഴേ തൊക്കായ കാരണാതോന്ണ്ണ്ട് പൊട്ടിക്കന്തോറുയ്മെ ണ്ടായികോണ്ട് ണ്ടേ ഇരിക്ക്ണ് ആഹ് പിന്നെം മൊളകൊക്കേർഞ്ഞാ തപ്പോഴും ഉണ്ടായിങ്ങോ
എപ്പഴും വരും ആഹ് എപ്പഴും കാണും എനിക്ക് പച്ചക്കറികളോടൊന്നും താൽപ്പെ ഇല്ല പൂക്കൾ അതൊക്കെയാണ് ഇൻട്രസ്റ്റ് പത്ത് മണിടെ പത്ത് മണി ചെടിഒക്കെ അതൊക്കെയായിരുന്നു ഭയങ്കര ഇതായിരുന്നു
ഓ പത്തുമണി ണ്ടായിന്നല്ലോ പലേ തരായ്ട്ടുലേ
അയ്യോ എനിക്ക് ഒര് രണ്ടൂന്ന് വർഷത്തിന് മുമ്പ് രണ്ട മൂന്നല്ല ഒരു നാലഞ്ച വർഷത്തിന് മുമ്പേ തോ തുടങ്ങിയതാണിതിന്റെ ആദ്യം ആദ്യം ഒര് എൺപത് വെറൈറ്റി വാങ്ങി വാങ്ങി ഏഹ് നിറ ഇഷ്ടംപോലെ പൂവും നല്ല ഭംഗിയായിട്ട് നിറ ഇതായിട്ട് നിന്ന് അപ്പൊ ഈ യൂട്യൂബില ക്കെ കണ്ട അതിന്റെ ഈ പ്രൂൺ ചേയ്യ്ണ ഈ അയിന്റെ തണ്ടെല്ലാം വെട്ടി മാറ്റി ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ യൂട്യൂബിലെ കണ്ടൊരു. ഒക്കെ ചെയ്തു ഫുള്ളായിട്ട് എല്ലാം പോയി എൺപത് ഐറ്റുവും പോയി. ഫുള്ളായിട്ടും ഒരു തരി ഒന്ന് പോലെ ഞാൻ മാറ്റി നട്ടു ഇല്ല ആർക്കും ആർക്കും വേറെ ആർക്കും. കൂടെ കൂടെ ആർക്കും കൊടുത്തൂല്ല അങ്ങനെ അങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങി നടാന്ന് വിചാരിച്ചു പിന്നീട് അങ്ങനെ ഫുള്ളായി പിന്നെ വീണ്ടും ഇടക്കൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ചെടികൾ അടുത്തൊക്കെ പോയി കഴിഞ്ഞ ഞാൻ വാങ്ങാതെ വരൂല ആ ഏരീ
ഏഹ് ഇക്ക് അഹ് തീരെ താല്പര്യം ഇല്ലാത്തൊരു സംഭവം വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ഉണ്ട്ണ്ട് ഇൻഡോർ പ്ലാൻസ് കൊറേ ഉണ്ട് പത്ത് മണി ഇടക്ക് ഞാൻ പിന്നെ നൂറ് പോയിറ്റ് വാങ്ങി
ആഹ്
ആഹ് നൂറ് വെറൈറ്റി പിന്നെ ഈ മഴ സമയൊക്കെ ആയതൊണ്ടേ അത് ആഹ് ഒരുമാതിരി തണ്ടെല്ലാം ചീഞ്ഞ്
ആഹ്
നല്ല വെയ്ലാണ് ആവശ്യം
വേങ്ങാണ് ആവശ്യാണോ പത്ത് മണിയായ വിരിഞ് കാണാ എന്ത് ഭംഗിയാണ്.
ആഹ് അടി പൊളിയാണ് പിന്നെ എന്തോന് എ ഏഹ് എടക്ക് പോയി ഇ റംപൂട്ടാൻ തൈ ഏഹ് അങ്ങനെ കൊറച്ച് അതിന്റെ കൊറച്ച് ഐറ്റൊക്കെ വാങ്ങി പേര, ജാംമ്പ.
ആഹ് റംപൊട്ടാനെക്കെ ങ്ങനെ ഓരോ വീടോൾലും കാണുമ്പോങ്ങനെ വിചാരിക്കൂട്ടോ ണ്ടാക്ക്യാലോ പക്ഷെ ഞമ്മളൊന്നു ണ്ടാക്ക്യാ ഇണ്ടാവൂല വിചാരിച്ച്ട്ട് അയമക്കൊന്നും ന്ക്കൂല.
അതൊക്കെ പെട്ട രണ്ട് വർഷം കായ്ക്ക്ണ രണ്ട് വർഷം കൊണ്ട് കായ്ക്ക്ണ തൊക്കെ ഉണ്ട് നല്ല ഐറ്റം ഉണ്ട് ഞങ്ങള വടെ അട്ത്തൊക്കെ ഉണ്ട് വീടുകളിലൊക്കെ നിക്കണത് കാണണം.
ഇന്റെ വീട്ടില് ഇന്റെ വീട്ടില് പറഞ്ഞ ഒര് ചെടീല്ല ഒര് മരു ല്ല.
ഫുൾ ഇന്റർ
ഇന്റർലോക്കൊന്ന മിസ് വീടിന്റെ നാല് പൊറും ഒന്നുല്ല അങ്ങനെ എനിക്ക് താല്പര്യല്ല
അല്ലേ കഴി കഴിക്കേക്കും പിള്ളേർക്ക് പിന്നീടൊക്കെ കഴിക്ക്യാല്ലോ രണ്ട് വർഷായി എനിക്ക് ഇങ്ങനെ കൊ കൊറേ ദിവസം കാത്തിരിക്കാനൊന്നും പറ്റില്ല ഒ ര് ഒരു വർഷോ രണ്ട് വർഷൊക്കെ പെട്ടെന്ന് കായ്ക്കണം ആഹ് ഞാൻ ഇതെല്ലാം നട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ വളവൊക്കെ വാങ്ങാൻ വേണ്ടി പോവും അപ്പൊ അവര് ചോയ്ക്കും ഏക്കർ കണക്കിനൊക്കെ ഉണ്ടോ ഞാ അങ്ങ ങ്ങൻത്തെ വളവൊക്കെ ചോയ്ച്ചു വാങ്ങ ഞാൻ പറയും ഇപ്പം നട്ടതേ ഉള്ളൂ അയ്യോ അയിന്റെ മൂട്ടിൽ ഇങ്ങനെയൊന്നും കൊണ്ട്ട്
ആ അമ്മളെ വിജാരം ഫുള്ള് വളം ഒന്നിച്ചങ്ങട്ട് ഇട്ടാ പെട്ടെന്ന് നാളെക്കെന്നെ ഇണ്ടാവുംന്നാവൂലേ അയ്യോ
അയ്യോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷേ റംബൂട്ടാനൊക്കെ ഇങ്ങനെ നിക്കുന്നത് കാണാന്
ഓഹ് ഇപ്പൊ എല്ലാ വീടുകളിലും ഇണ്ടെല്ലൊ റംബു
ഉണ്ട് എനിക്കിവിടെ ലൗലോലിക്ക ലൗലോലിക്കാന്ന് പറയ്ണത് അറിയാമോ സാധനം നെല്ലി നെല്ലിക്ക പോ നെല്ലിക്ക പോലെരിക്ക്ണ വേറൊരൈറ്റം ചോ ചൊവപ്പ് കളറില് വരൂലേ അച്ചാറിടാന് ഉപ്പിലി ഇട്ടൊക്കെ കഴിക്ക്ണേ
ഇവിടൊന്നുല്ലട്ടോ അത്
പ്പ അയ്നെന്തോന്ന് പറയും ചീമവല്ലീന്ന് പറയ്ണ പറയ്ണ
ചെറീന്നാ പറയാ ചൊവന്നിട്ട് അത് പഴ്ത്ത നല്ല മധുരണ്ടാവും അതാ
അതല്ല അതല്ല ഇത് അച്ചാർടാവ നല്ല പുളിപ്പാണ് ഇതുപോലെ ഈ നെല്ലിക്കക്കളം ചെറുതായിരിക്കും
ഓ
ആ കണ്ടിട്ടില്ല അതൊക്കെ ഞങ്ങക്ക് ആ അത് ഞാൻ മുമ്പ്ൊരിക്കും അതുപോലെ തൈ വാങ്ങി നട്ടത് ഇപ്പൊ അതില് അയ്യോ ഓരോ കൊമ്പില്ും ശരിക്ക നിറഞ്ഞഞ് നിക്കുന്നു നിറഞ്ഞ്
ഏ അപ്പൊ അത് അച്ചാറിടാൻ മാത്ര ഉപയോഗിക്കൂ
ആഹ നല്ല പഴുത്ത് നല്ല ചുവന്ന കളറാവും ഉപ്പിലിട്ട് വയ്ക്കും നല്ല ടേസ്റ്റ് ആണ് കഴ
ഉപ്പിലിടാതെങ്ങനെ നമ്മള് പുത്തന്നെ പൊട്ടിച്ചച്ച് കഴിക്കാൻ പറ്റില്ല
വ നല്ല പുളിപ്പായിരിക്കും
അതെ ആഹ
പിന്നെ ജാമ്പുണ്ട് ഈ ആപ്പിൾ ജാമ്പന്ന് പറഞ്ഞ് വലിയയി ആ അതില് പ ഉച്ച ആണെങ്കിൽ ടേസ്റ്റ് ഇല്ല ഒരു വെള്ളത്തിന്റെ ഒരു മതിരിയ ഉള്ളരു പക്ഷെ അതിന്റെ ചുവപ്പ് ഇവിടെുണ്ട് അതും കായ്ക്കുമ്പോ ഇഷ്ടം പോലെ കായ്ക്കും നിറയക്ക ആഹ് അതും നിറയ കായ്ക്ക് ഇതൊക്കെ കാണാൻ ഒരു ഭംഗിയല്ലേ വീട്ടിന്റെ ചുറ്റി ഇങ്ങനെയൊക്കെ പോയെന്ന അതൊക്കെ പറച്ച്ു കഴിാൻ വേണ്ടിട്ട്
ഉം അത് ശരിയാണ്
ഈ ഫോണില് നമ്മള് യൂട്യൂബിലൊക്കെ കാണൂല്ലേ ഇങ്ങനെ ഓരുടുത്തർ ഇങ്ങനെ പോയി ഇതൊക്കെ പററച്ച് ഈ ഇൻസ്റ്റയില ഒരാളുണ്ട് ആ് ഷീനാമോളന്ന് പറയണ്ടവര് കണ്ടിട്ടുണ്ടോ
ഇല്ല കണ്ടില്ല
ആ അവള് ഒരുര് ഏക്കർ കണക്കിന് വസ്തുവുണ്ട് നമ്മള് രാവിലെ ഇങ്ങനെ ഇറങ്ങും വേറെ ജോലിയൊന്നുമല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആഹ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പററിക്കുന്ന കാണാനാണ് ഭയങ്കര രസം
ആ രേഖം ഫൂട്ട്ുണ്ട് കേട്ടോ ഞങ്ങള ആ വീടിന്റെ മുകളളില് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു
ആഹ ഉഹ ആഹ ഉഹ
ഉം
അങ്ങോട്ടൊക്കെ അത് കൂടുതലുണ്ടോ
ആഹ് എവിടെ ഉണ്ടാക്കിട്ടുണ്ട് ഒരു വീട്ടിൽ ആണ് നല്ല ടേസ്റ്റ നല്ല ടേസ് ഹ് ശ് നല്ല ടെ
ഉ ഉ വെച്ച്ത് ഇതിനതിന അയ്യോ അതാണ് ആദ്യം കഴിച്ചത് പിന്നെ ആര എന്നാം നിർബന്ധിച് എനിക്കത് അത് കഴിച്
നല്ല
ഉം നല്ല അല്ലാതാ കഴിക്കാൻ ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ ഹാ ഹാ ശ് ഗ
എന്താണ് എൻന്റെ വീട്ടിൽ പോകുമ്പോും അനിയധികം ക്കെ കൊണ്ട് കൊടുക്കൽ ഇണ്ട് ഇത് അവരൊക്കെ പറയാ നല്ല ടേസ്റ്റ്ണ്ട് നമ്മൾ കടേൽനിന്ന് വെടിക്കുന്ന പോലെഅല്ല നല്ല ഒകെ കോണ്ടെടുത്ത
ഞാൻ അതിവിടെ നട്ടിട്ടുണ്ട് പക്ഷേ ഒരു വർഷം ആകുവരിക്കും കാത്തിരിക്കണം അ എന്നിട്ട് കാഴ്ച്ച തോടങ്ങിയ പക്ഷെ വളവൊക്കെ ഇട്ട് കൊടുകക്കും പെട്ടെന്ന് നിറയെ കായ്ക്കും
ആ ആ
അന്നാ കായിച്ച് തുടങ്ങാൻ ഒരു വർഷം വരെ ആകും
ആ ആ
എല്ലാം ചെയ്യണംന്ന് ആഗ്രഹമുണ്ട്
ഒന്നും സഹായിക്കണില്ല
ഇ ഹ്ഇ ഹ് വീട്ടിന്റെ ചുറ്റും ഈ മാ മരങ്ങളായത് ഈ റബ്ബർ ഇതൊക്കെ ആതൊണ്ട് നമുക്ക് നമ്മുടെ വസ്തുവിൽ ഒന്നും നടാൻ പറ്റുണില്ല എല്ലാം കൂടെ ചില്ലകളെല്ലാം നമ്മള ഇങ്ങോട്ടാണ് കിടക്കണത നമ്മളെ വീ ഓ വെയില് നേരെ കിട്ടണില്ല അപ്പ ഒന്നും നേരെ ആവൂല
ഉം ഇന്നാ വെക്കട്ടോ വിളിക്കണ്ടോ
ആ ശരി